ആ കേക്ക്ന്നുണ്ട്. ചായ കുടിക്കാനൊക്കെ സമയായോ?
ആ ആവാറായി നാലരക്കെ ആവുമ്പളെ കുടിക്കള്ളൂ പറയില്ലേ.
ഉം വൈകിട്ട് എന്താണ് സ്പെഷ്യൽ എന്തെലും ഉണ്ടാക്കിയോ?
സ്പെഷ്യലൊന്നുല്ല രാവിലത്തെ പൂരി ഇരിക്ക്ണ്ട് അതും ചിക്ക
ആ ഓ ചിക്കൻ ഉണ്ടേ പിന്നെ എന്തായാലും പോവുല്ലോ.
അതെ ബ്രഡ് ആണെങ്കിൽ അത് കൂട്ടി
ആ ആ ഞായറാഴ്ചതല്ലാരും ചിക്കൻ മേടിക്കുന്നേ. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാ പിന്നെ അയ്ന്റെ കൂടെ രാവിൽത്തെ അല്ലാതെ രാവിൽത്തെ എന്തേരി ഇരിക്കാണെങ്കി വൈകിട്ട് കൊടുത്ത ആർക്കും വേണ്ട. ചിക്കന്റെ കൂടെ കൊടുക്കാന്നേ ചോദിച്ചു കഴിക്കും ഉം വല്ലാടും അങ്ങനെയക്കെ തന്നെ.
ഉം അല്ലേ കുട്ടിയില് ഇപ്പോ ഏ ഇപ്പ അഞ്ച് വയസ്സായിട്ടില്ലേ നാല് വയസ്സായിട്ടൊള്ളേ. അപ്പൊ ഒരു ഏ അംഗ എൽ കെ ജില് ആക്കാല്ലെ? അല്ലെ കൊറേ പേര് പറയ്ണ്ടേ കൊർച്ച് കൂടി ആയിക്കോട്ടെ ഇഞ്ഞ് കുട്ടി കൊർച്ചൂടി ബൽതായി കയിഞ്ഞാല് ഇഞ്ഞി ഫുൾ പഠി തന്നെല്ലേ അപ്പൊ ഇപ്പൊ തന്നെ അയിനങ്ങനെ കൊണ്ടോയി ചേർത്തണ്ട അഞ്ച് വയസ്സൊക്കെ
മൂന്ന് വയസൊക്കെ കഴിയുമ്പഴല്ലേ അവരെ ബ്രെയിനൊക്കെ ഡെവലപ്പാവുന്നേ. ആ സമയത്താണ് അതിനല്ലേ ആറു വയസാവുമ്പോ എ എ ഒന്നാം ക്ലാസ്സിലാക്കണന്ന് പറയുന്നത്.
അതെ അല്ല അഞ്ച് വയസ്സിൽ എൽ കെ ജിയിലാക്കിയ കൊഴപ്പണ്ടോ?
അഞ്ച് വയസ്സാകുമ്പോ പിന്നെ ആറ് വയസ്സായ യു കെ ജി പിന്നെ ഏഴ് വയസാവത്തില്ലേ ഒന്നിലാവ് ആ ആ ആറു വയസ്സ് ഇപ്പൊ അഞ്ച് വയസാവുന്നെങ്കിൽ എൽ കെ ജി ചേർ ഇപ്പ നല്ല സമയം തന്നെ നാല് വയസ്സ് ഓ ഓ ആ ഇന്നട്ട് പിന്നെ കൊഴപ്പൊല്ല നാല് ഞാൻ വിചാരിച്ച് അഞ്ച് വയസ്സ അന്നേരം അട് ത്ത വർഷം ആവുമ്പം അഞ്ച് വയസാവത്തില്ലേ എൽ കെ ജിലാക്കാൻ?
ആ അഞ്ച്, ആർ പ്രീ പ്രൈമറി അഒടെ ഇണ്ട് അപ്പ അങ്ങനെ ചേർത്താല്ലേ പ്രീ പ്രൈമറി ആവുമ്പ എൽ കെ ജി, യു കെ ജി കൂടിയിട്ടേള്ളല്ലേ?
അപ്പഴും ആറ് വയസ്സ് ഏ ആവുമ്പത്തേനു ഒന്നിലാവു അല്ലേ. ആ അതല്ലെടാ നാല് വയസ്സ് ഉം നാല് വയസിൽ എൽ കെ ജി ചേർത്താലേ ആ. നാല് വയസിൽ എൽ ക്കെ ജി ചേർത്താ അഞ്ച് വയസും കഴിഞ്ഞ് ആറ് വയസാകുമ്പോ ഒന്നിലാവും അതാണ് കറക് റ്റ് സമയം
ആ അങ്ങനേണ്ല്ലേ ഞാനിപ്പോ ഇക്കിങ്ങനെ ചേർത്തണന്ന്ണ്ട് അപ്പൊ അഒടെ പ്രി പ്രി പ്രൈമറിയാണ് അഒടെ ഒരു വർഷം പഠിച്ചാലും മതിത്രേ. എൽ കെ ജി, യു കെ ജി കൂടിയിട്ട് ഒന്ന് ഹേ പ്രീ പ്രൈമറി ആയിട്ട് അങ്ങനെ പഠിപ്പിക്കേണ്ടത്രേ ഒരു വർഷം ഉള്ളൂ അത്രേ.
ഓഹ് പക്ഷേ ഇപ്പഴ് അന്നട്ട് അങ്ങനെ ആകുമ്പഴേ നമ്മള് ച നമ്മള പിന്നെ ഒന്നിലാക്കാന്നെല്ലേ ഇരിക്കുന്നെ എൽ കെ ജി യില് ആ സ് ബേ ബേഴ്സ് അല്ലാം അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ബേസ് തുടങ്ങത്തേ ഒള്ളൂ എൽ കെ ജി യില് ചെലെ ചെലെ എൽ കെ ജി ന്ന് അക്ഷരങ്ങളെ പഠിപ്പിക്കും യു കെ ജി ആവുമ്പോഴത്തേന് അവർക്ക് സെന്റെൻസ് ഒക്കെ തുടങ്ങും
അതെ
ആഹ അപ്പൊ ഒന്നാം ക്ലാസ് ആകുമ്പോ അവര് കൊറച്ചു കൂടെ നല്ലായിട്ട് ക്യാച്ച് യ്യൻ പറ്റും നമ്മള് സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞിട്ട് ഒന്നിലോട്ട് ആക്കുമ്പോ കൊറച്ചൂടെ അവർക്ക് ക്യാച്ച് യ്യാൻ പറ്റും
അതെ പല പല കുട്ടികളും അങ്ങനെ അതെ പല പല പേരൻസ് പലെ പലെ ഇത് പറയും എനിക്ക് എന്തപ്പ ചെയ്യണ്ടത് അറിയ്ണില്ല കാരണം വീട്ടിൽ തന്നെ ഒരു കുട്ടിയുണ്ട് എൻ്റെ കുട്ടി അവർക്കാണെങ്കില് എൽ കെ ജി പോയി ഇരുത്തിയപ്പോ എൽ കെ ജിൽ പഠിത്തം ഒന്നും ഇല്ല വെറും കളിയൊള്ളും അത്ര ഒന്നും പഠിപ്പിക്ക്ണില്ലാ ത്രേ
ചെല സ്കൂളുകൾ അങ്ങനെ നല്ല സ്കൂളൊക്കെ നോക്കി ചേർക്കണം എന്നിട്ട് നമ്മള് വീട്ടില് അതുപോലെ ശ്രദ്ധിക്കയും വേണം കുഞ്ഞു കൊച്ചെല്ലേ ആ ബേസിക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അവര് വലുതാവുമ്പോ അങ്ങ് പഠിച്ചോളും
ആ ഇവിടത്തെ ഏട്ടന്റെ കുട്ടിയുണ്ട് ഏട്ടന്റെ കുട്ടി ഒരു എൽ കെ ജി യിലാണ് ഇപ്പോ അവര് വേറെ സ്കൂളിലാണ് അവിടെ ഇങ്ങനെ കൊറച്ചൊക്കെ പഠിപ്പിക്ക്ണ്ട്ത്രേ എ ബി സി ഡി അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്ക്ണ്ട് ത്രേ കളിക്കാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉള്ളൂന്ന് പറയ്ണ് ഇവിടെ രാവിലെ മുതൽ ചെന്നാൽ ഉടനെ കളിക്കാന്ന പറയുന്നത് അപ്പൊ ഇക്ക് ആകെ ഒരു ഇത് എന്താപ്പോ ഇപ്പത്തന്നെ ചേർത്തണോ വേണ്ടേ അതിനാശ നല്ല മടിയാണ് പോവാന് അപ്പൊ മടി ഒന്ന് മാറാൻ പോണും നല്ലതാണ്
ആ അതാ നല്ലത് മടിയായിട്ടൊന്നുല്ല പഠിക്കാൻ നാലു വയസ് തായതല്ലേ ഒള്ളും പറഞ്ഞൊക്കെ കൊടുത്ത പെട്ടെന്ന് പഠിച്ചോളൂ പാട്ടായാലും അങ്ങനെ
ആഹ ഞാൻ ഇപ്പഴെ ഒന്ന് രണ്ടക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഇങ്ങനെ ക്യാച്ച് ചെയ്ണൊക്കെണ്ട് അഹ അപ്പകൊറ് കൊറച്ചായിട്ടോളും ഞാൻ പറഞ്ഞു കൊടുത്ത് തുടങ്ങിട്ട് പത്ത് വരെ പറഞ് കൊടുക്കും അപ്പോ അത്‌ അവൻ ങ്ങനെ പറയും പക്ഷേ ഒന്ന് കയിഞ്ഞ ചിലപ്പോ നാലാണ് പറയാ എന്നാലും ഓർഡറിൽ ഞാൻ ങ്ങനെ പറഞ്ഞോടുക്കുമ്പോ പിന്നെങ്ങനെ ഒപ്പം പറ ഇവിടെക് ഇങ്ങനെ ആഹ് അഹ് കൊള ങ്ങനെ പറയണക്കെണ്ട്
ആഹ ആഹ് അങ്ങനെണ് കൊച്ചുങ്ങള് പിന്നെ അതുപോലെ ഏ പറയുമ്പോ ഏ ഫോർ ആപ്പ് ആപ്പിൾ ബീ ഫോർ ബോയി പറഞ്ഞ് കൊടു
ആ പിന്നെ ഇങ്ങനെ പറയും ആനക്ക് എന്താ പറയാ ചോയ്ക്കുമ്പോ എലിഫന്റ് എന്ന് പറയും പട്ടിക്ക് എന്താ പറയുമ്പോ ഡോഗ് എന്ന് പറയും അങ്ങനെ ഏ പറഞ്ഞു തരും എനിക്ക്
ആഹ എന്നിട്ടേ ആ ബുക്ക് മേടിച്ചാല കളർ ബുക്ക് ഉണ്ടല്ലേ
ആഹ
അത് വേടിച്ചു കൊടുക്ക്പോ വലിയ കളറൊക്കെ കാണുമ്പോ അവരുടെ മനസ്സിലങ്ങ് പതിയും
ആ അരഇഞ്ച് വെട്ടിബുക്ക് വാങ്ങിട്ടുണ്ട് അതിൽന്ന് നോക്കിട്ട എങ്ങനെ ഓരോന്നൊക്കെ പറയും
ആഹ അങ്ങനെ കളർഫുൾ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്താ ആഹ പഠിക്കും
ഫോണ് ഫോണ് പറയൂള്ളേ അത് കാണുമ്പോ എന്തായാലും സ്കൂളിൽ അത്ത പോ ചെയ്യും
ഫോൺ അങ്ങനെ അധികം കൊടുക്കരുത് കൊച്ങ്ങ
ഉ പക്ഷെ കൊടുക്കല്ലേ കാണാണ് വന്നിട്ട് നമ്മളിപ്പോ അവിടെ എടുത്തില്ലേച്ചങ്ങ അവര്ലോക്കൊക്കെ മാറ്റിച്ചിക്കാണെ
അതൊക്കെ അവര് കണ്ടുപിടിച്ചോളൂ ആഹ അവര് അവര് ആ ഒരു ജനറേഷനല്ലേ അവര് ഒക്കെ നമ്മള് പ്രാവശ്യം അവരുമ്പിയച്ച് കഴിച്ചാമതി അത്, പിന്നെ, അവര് കണ്ടുളും. ഉം അങ്ങനെ, ഇനിപ്പോ ഈ വർഷം.
വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ശരിയാവില്ലേ? കാരണം എവിടെ പോയാലും, മ റ്റേ വിദ്യാഭ്യാസം ഉണ്ടോന്ന ചോദിച്ചിക്കുള്ളൂ. പിന്നെ, നല്ലൊരു ജോലി കിട്ടണെങ്കിലും നല്ല വിദ്യാഭ്യാസ തന്നെ കൊടുക്കണം. അതെ വെറതെ, ആഹ് അതെ, ഇപ്പൊ, ഹസ്ബൻഡ ഒക്കെ സാധാരണ ജോലിയ ചെയ്യണെ. അപ്പൊ, കുട്ടിക നമ്മള് അതു പോലെ ചെയ്യ. അങ്ങന ചെയ്യ വിചാരിക്ക. എനിക് തന്നെ പറയൻ കയ്യട്ടെ ഈയ് എന്റെ കൂടെ. പോയ ന്നൊക്കെ പറയും. ഞാൻ. പറയും, അത് വേണ്ടാ, അച്ഛനെ പഠിക്കാത്തുള്ള. അമ്മയ്ക്ക് നല്ല പഠിപ്പൊക്കെ ണ്ട്.
ആഹ്, തെ
തന്നെ അങ്ങ് പഠിച്ചോട്ടെറിയും, ഞാന്
ആണോ, പിന്നെ ജോലിക്കോന്നും ട്രൈ ചെയ്തില്ലേ?
ആഹ്, ഞാന്, ഇതിന് ഇപ്പ നാല് വയസ് ആവുന്നെ ള്ളൂ. അപ്പൊ, വീട്ടിലാരും നോക്കാനും ല്യ, എല്ലാ രും വർക്കിന് പോണോരാ. നമ്മക്ക് അത് കാരണം ഞാൻ ഓൺലൈനായിട്ട് ടീച്ചിങ് ചെയ്യാണ്. പ്പടി, അതിലെറ്റ ഏണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ, പിന്ന അതായിട്ട് അങ്ങനെ മുന്നോട്ട്- പോവ, ഇനിയിപ്പോ, ഏ, ഞപ്പൊ പിന്നെ, ഇങ്ങനെ ഞാൻ പറഞ്ഞ ല്ലേ? ചേർത്തണ്ടെ കാര്യം ആലോചിട്ട്. ഞാൻ, എനിക്ക് ഡി എൽ എഡന് പോണന്നു ണ്ടെ.. അപ്പൊ ഡിഗ്രി എടുത്ത് കഴിഞ്ഞതാണ് ബി എ ഡ് ക്കാനാണ് എല്ലാരും പറയണത്. പക്ഷേ എനിക്ക് ബി എ ഡ് നോട് താല്പര്യ ല്ല.
ബീ എഡ് ഇപ്പ രണ്ടു വർഷായില്ലേ?
ആഹ് രണ്ട് വർഷ
ബി എൽ എഡ് എന്ന് പറഞ്ഞാൽ എന്താടാ, എന്താടാ, ബി എൽ എഡ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഫുൾ ഫോം എന്തുവാ,
ഡി എൽ എഡ് മറ്റേ നമ്മുടെ ഏഴ് വരെ, പഠിപ്പിക്കൂ ല്ലോ?
ആഹാ, ഓ ട്ടി ട്ടി സിടെ ആഹ്, ആഹ് ഓ പണ്ട് ട്ടി ട്ടി സി ല്ലായിരുന്ന ഏഴു വരെ ഏഴു വരെ.
ആഹ് ഏഴുവരെ. ഇപ്പ ഡി എൽ എഡ് ആയോ ണ്ടേ?
അന്നേ ടി ടി സി നാല് പേരാക്കി. അതോ അഞ്ജ് പേരോ,
അല്ല, ടി ടി സി ഇപ്പ എടുത്ത് പോയാണ് തോന്നുന്നു. ടി ടി സി ഇല്ല ല്ലോ? ഇ ടി ടി സിക്ക് പകരയിയിട്ടാണ് ഡി ല്ലഡ് വന്നമതി. ടി ടി സി പഠിക്കാൻ താല്പര്യള്ളവരാണ് ഇപ്പൊ ടി എൽ ഏഡ് എടുക്കണത്.
ആ ഹ ഹാ ആഹ്
അപ്പൊ അത് എടുക്കണം ന്ന് ഇണ്ടനിക്. അത്, രണ്ടു വർഷാണ്. അപ്പൊ കുട്ടീനെ അങ്ങനെ കൊണ്ടയിട്ട്, അവന് ഞാൻ ചേർന്ന സ്കൂളിൽ തന്നെ ചേർത്തുകണെങ്കില്. അങ്ങനെയണ്ട് ഇപ്പ ടി എ ൽ ഡ് ഉള്ള സ്കൂള തന്നെ, കുട്ടികൾക്ക് ഏഴ് വരെ അങ്ങനെയൊക്കെ ഉള്ള സ്കൂളുകലു ണ്ടെ.
ഓ, അത് ഗവൺമെന്റിന്റെ യല്ലേ നോക്ക്‌ ന്നേ?
ആഹ്, ഗവൺമെന്റി ന്റ നോക്കണച്ചിട്ടാ. അല്ലാണ്ട് പ്പ ഡിഗ്രിലൊരു ഒര് ല
ഒര്പാട് ആഹ് ഒന്ന് ബി എ ഡൊ ക്കെ അല്ലാതെ പഠിക്കന്നേ രണ്ട് ലക്ഷംമാവുംന്ന് പറയാം. അന്നേരം ഇതും ഒര് വർഷം ഒക്കെ ആവുലേ? ഉം.
ആഹ്, അപ്പ ങ്ങനെ മെറിറ്റില് കിട്ട ണെങ്കില് അങ്ങനെ എട്ക്കാന്ന് വിചാരിച്ച് മെറിറ്റിലാവ്മ്പ ക്യാഷ് വേണ്ടേ
ഫീസ് അടച്ചാ പോരേ
ഇല്യ ഫീസഅടക്കണ്ട ആവശ്യല്യ മെറിറ്റില് കിട്ട്മ്പ ആഹ്, ന്റെ ഒര് ഫ്രണ്ട് അങ്ങനെ ചെയ്യ്ണ് ണ്ട്. ഇപ്പഴേ പിന്നെ ആഹ് വട ആ ഏരിയെലാണെ ചെല ചെല ഭാഗത്തൊള്ളേ ഓരോരേ ഓരോ ജില്ലകൾടെ ഏഹ്
ആഹ് പിന്നെ ഫീസടയ്ക്കണേ ‌ ന്നാലും അമ്മളീ ടീച്ചിംഗ് പ്രാക്ടീസിന്റെ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്
ആഹ് അതൊക്കെ വാങ്ങണം അതൊക്കെ നമ്മള് സപ്പറേറ്റ് വാങ്ങണം. അതല്ല നമുക്കത് പഠിക്കാം മാത്രായിട്ട് വൺ ലാക്കിന്റെട്ത്ത് വെര്ണ് ണ്ടേ
ഓഹ് ണ്ട് ണ്ട് ണ്ട് ല്ലേ
പഠിക്കാ ഫീ പഠിക്ക്‌ണ ഫീ മാത്രായ്ട്ട് അതിന് പൊറമെ നമ്മളീ ചെയ്യ്ണ സാധനങ്ങള്ന്ന് പറഞ്ഞാ അത് വേറെ സെപ്പറേറ്റ് നമ്മള് കൊട്ക്കണം.
ത് നല്ലൊരെമൗണ്ടാകും അവര് ത്രയൊക്കെ ആവത്തോളന്ന് പർഞ്ഞല്ലൊ ഉം ഉം.
ആഹ് ഇപ്പം മാനേജ്മെന്റെ ട്ക്കാണങ്കതന്നെ നല്ല ക്യാഷ് ണ്ട്. പൊ ഒ രു അമ്പതിനായിരത്തിന്റെടുത്ത് പ്പൊ മെറിറ്റിലല്ലാണ്ട് കിട്ടാണെങ്കില് പ്പൊ ഈ ഏഹ് എന്താ പറയാ?
മാനേജ്മെന്റ് ഒര് വർഷത്തേക്ക് നാപ്പത്തയ്യായിരം രൂപയാ എന്റെ ചേച്ചിടെ മോള് പഠിക്ക്‌ന്നേ ആഹ് ബി എഡ് പഠിക്ക്‌ന്നേ ആഹ്.
തോന്ന്ണു അവര്ടെ ട്ത്തൊക്കെണ്ട് തോന്ന്ണു
ആഹ് അപ്പ പർഞ്ഞാ ആഹ് മാനേജ്മെന്റായപ്പ അവള് പിന്നെ ആഹ് ഉം ന്ന്‌ട്ടവക്ക് ഗവൺമെന്റ് കിട്ട്യ ദൂരെയാണ്. ഊം ആഹ് സ്വം താമ്പ വീട്ടിന്ന് പോയി വരാല്ലോന്ന് വിചാരിച്ച്. പ്പം പറയ്ന്ന് മാനേജ്മെന്റ് എടുത്തയങ്ങ് ഭയങ്കര തൊല്ലാങ്ങ് പ്രിൻസിപ്പാള് ഭയങ്കെര ഉം തലവേദനയാന്ന്.
അതെ അതെന്തെ ആവോ?
ടോർച്ചറാണെന്ന് എന്നു വെച്ചാ അങ്ങ് എൻ എ അ അവത് എല്ലാത്തിനും അവര് കുറ്റം കണ്ട്പിടിച്ചങ്ങ് വഴക്ക്‌ പറഞ്ഞെന്ന് മോള് പറയ്ന്ന്
പിന്നെ പിന്നെ ഒര്പാട് പഠ് പഠിക്കാനും ണ്ട്ട്ടോ കൊറേ എഴ്താനും കുത്താനൊക്കെണ്ട്ത്രേ. ഒര് കുട്ടീനോട് ഞാൻ പർഞ്ഞുട്ടോ എന്റെ അമ്മായിടെ മൊളന്നെങ്ങനെ പ്പം അവര്ങ്ങനെ പർഞ്ഞു എഴ്തി എഴ്തി കയ്യിങ്ങനെത്ര ന്നിട്ട്പ്പ ഈ ലാസ്റ്റെക്സാം കഴ്ഞ്ഞു അവര്ടെ ലാസ്റ്റെല്ലാം കഴ്ഞ്ഞു അയിന്റെ എക്സാമിന്റെ റിസൾട്ട് പ്പയെക് സാമിന് പോയതിന് ശേഷവളെ കയ്യിങ്ങനെ ഒടിഞ്ഞ് പൊട്ടീക്ക്ണേ
ആഹ് പ്രാക്ടിക്കലും തിയറിയും എല്ലെഴുതാനൊണ്ട് എൽ എസ്സം പ്ലാനും എല്ലേ എഴ്തി എഴ്തി അത് ഓരോന്നും പഠിപ്പിക്കുന്നെന്റെതെല്ലാം കറക്റ്റ് എഴ്തി വെക്കണം എഴ്തി അവരെ കാണിക്കണം. ന്നെ മോള് പറയേ ചേച്ചിടെ മോള് പറയും അവ അവര്‌ടെ പ്രിൻസിപ്പാളെന്ന് പർഞ്ഞാ അവർ ക്ക് റാങ്കവരെ കോളേജിന് റാങ്ക് വേടിക്കണം എന്നുള്ള ഒര് താൽപര്യത്തിലാണ് പിള്ളാരെ അങ്ങ് ട്ടോർച്ചറെയ്യുന്ന്. പിള്ളേർക്കതങ്ങോട്ടിഷ്ട്ടപ്പെടത്തില്ല.
അയ് ശെരി.
അഅആഹ് അന്നിട്ട് അവർക്ക് ടൂറൊണ്ടായര്ന്ന് ടൂർനൊ മ്പതിനായിരം രൂപ ടൂറിന് പോയില്ലെങ്കിലും അ തെമൗണ്ട് കൊട്ക്കണോന്ന് അപ്പവള് ആഹ് ആന്ന്ട്ട് ഞങ്ങള് പറഞ്ഞ് എടി പോ നീ അന്ന്ട്ട് അവക്ക് ഇപ്പഴത്തെ പിള്ളാര്ടെ കൂടെ പോകാനവക്കിഷ്ട്ടല്ല അത് അവളൊരു ത്യേക സൊഭാവാന്. ആഹ് പിള്ളേര്ടെ കൂടെ പോവാനിഷ്ടവല്ല മൂന്നാല് ദെവസൊണ്ട് ഇഷ്ടവല്ല അങ്ങനെ ടൂറിന് പോയില്ലെങ്കിലും അതേ എമൗണ്ടും കൊടുക്കണം പിന്നൊരാഴ്ച കമ്മ്യൂണിറ്റി വർക്കെയ്യണോന്ന്. ആഹ് അങ്ങനെയൊക്കെള്ളത അങ്ങനെ കമ്മ്യൂണിറ്റി വർ ഒക്കെ അവര് ഏതെലും അനാദാലയത്തിലോ ഹോസ്പിറ്റലോ പോയി ഒരു ദിവസം ഒരാഴ്ച ഒരാഴ്ചയാണ് നാല് ഈ ടൂർന് പോന്നത് അത്രയും ദിവസം കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണോന്ന് പണ്ട് നേരത്തെക്കെ ആണെ ഈ ടൂറിന് പോകണ്ടാത്തവര് പകുതി പൈസ കൊടുത്താ മതിയാരുന്നു അപ്പം എമൗണ്ടും കൊടുക്കണംന്ന് ആ ഫുൾ എമൗണ്ട് ആ അവരെ കോളേജ് മാത്രന്ന് ആഹ് ആ അപ്പഴ് മാനേജ്മെന്റ്
അത് കാരണാവും
ആ മാനേജ്മെന്റ് ആവുമ്പം മാനേജ്മെന്റല്ലേ അവരെ റൂൾസ് എല്ലാം പറയ്ണത് ഉം ഓഹ് ശരി ശരി ഓക്കെ